ആഹ് അവ്ടെ കുട്ട്യേളൊക്കെ ഒർങ്ങ്യോ
ഇല്ല ഒറെങ്ങിയിട്ടില്ലാ ഇപ്പ ചെറ്തിന് ഭക്ഷണം കൊട്ത്ത് കഴിഞ്ഞേ ഒള്ള് പിന്നെ കൊറച്ച് അ ചെർതിന് രണ്ടെര വെയ്സ്സായി
ആഹ് എന്റെത്പ്പോ രണ്ട് രണ്ട് വയസ്സാവുന്നൊള്ളു
ആഹ് എന്ത് കുട്ടിയാണ്പ്പാ പെൺകുട്ടിയാണാ ആഹ് ആഹ് ഇവ്ടെ ആൺകുട്ടി
ആഹ് നേര്ത്തെ ഒറ്ങ്ങോ
നേറ്ത്തേ ഇപ്പൊ ഒ ഒ നേറ്ത്തെ ഒറങ്ങാറില്ലെങ്ങെനെ
ആഹ് ഇവിടേ അതേ നമ്മളെപ്പളാ ഒറ്ങ്ങ്ന്നത് അതേല്ലേ
പതിനൊന്ന് മണി പതിനൊന്നര ലാസ്റ്റ് പിടിച്ച് ലൈറ്റെല്ലാം ഓഫാക്കി കെട്ത്തും ഞാനത് എനിക്കെല്ലാതെതിനെ ഒറക്ക പകല് ഉച്ച ഒര് രാവിലെ ഒര് ഒറക്കോണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോ കെടെന്നൊറങ്ങീട്ട് ആ ഒറക്കം ഒരു മൂന്നെര വരേ അന്ന്ട്ടാ ഉച്ചഭക്ഷണം കഴിക്ക്ണ അപ്പളായ്രിക്കും മൂന്നെരക്ക്
ആഹ് പിന്നേ അവര്ക്ക് ഒർക്കം വെരൂലല്ലോ ഇവ്ടെ ഞാന് ഇ പകല് പിടിച്ച് ഒർക്കും എനിയ്ക്ക് കൊർച്ച് ടെയ്മെങ്കിലും ഒർ ർങ്ങണം അല്ലെങ്കി എനിയ്ക്ക് ശെരിയാവൂല എനിയ്ക്ക് തലവേദനിയ്ക്കും അപ്പ ഞാന് എന്റെ പണിയൊക്കെ കഴിഞ്ഞാല് ഒര് പന്ത്രണ്ടെര ഒര് മണിന്റെ ഉള്ളിലേയ് ട്ട് ഞങ്ങള് രണ്ടാളും കെടെന്നാെറങ്ങും അപ്പൊ ആ ഒർക്കൊര് മൂന്ന് മണി നാല് മണിന്റെ ഉള്ളിലേണീക്ക്യാെള്ളൂ
എഴ്‌ന്നേൽക്കൊള്ള് ആഹ് രാവിലെ എപ്പൊ കൊച്ച് രാ രാവിലെ എഴ്‌ന്നേക്കോ
ആഹ് രാ രാവിലെ എണീറ്റിര്ന്നും പെ രാ നേര്ത്തെ എണീറ്റിര്ന്നു പക്ഷെ ഇപ്പം കൊർച്ചായിട്ട് എട്ടെര എട്ടേ മുക്കാൽ ഒമ്പത് മണിന്റെ ഉള്ളിലേ എണീക്ക്യൊള്ളൂ
എഴ്‌ന്നേക്കും ഇവര് രാവിലെ ഞാ എഴ്‌ന്നേക്കുമ്പം തന്നെ എഴ്‌ന്നേക്കും
ആഹ് ഇ ഇവള് അങ്ങനെന്നേര്ന്നു നേർത്തെ എണീക്കേര്ന്ന് നമുക്കൊരു പണിം മെറ്റും ഉം വ വെരെ മൂ ത്താള്‌ള് എ സ്കൂൾ പർഞ്ഞയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടേര്ന്നു ഞാം വീട്ട്ല് ഞാനും കുട്ട്യാേളും തനിച്ചാണ്ള്ളെ ത് അപ്പൊ നമുക്ക് ഒരാള് നോക്കി തരാനോ ഒന്നുല്ല്യാ ആവോ നല്ല ബുദ്ധിമു ട്ടേര്ന്നു ക്ഷെ ഇപ്പോ ഏഹ് അവള് മറ്റേ ഉം അവളെ മൂത്താളെ സ്കൂൾ പർഞ്ഞയ് ച്ച് ആ ഒര് ടൈമാവുമ്പോ എണീച്ചും ഇപ്പം പിന്നെ കൊർച്ചായപ്പം വെല്ല്യ ബുദ്ധിമുട്ടില്ല ഇപ്പ രണ്ട് വയസ്സാവാനായപ്പളേ
ആഹ് കൊഴുപ്പൂല്ല അപ്പൊ മൂത്താള് മൂത്താളെത്രേല് പഠിക്ക്ണ്
മൂത്തെത് മൂന്നാം ക്ലാസ്സ്ലാണ് ആഹ് അപ്പൊ അവള് സ്കൂള് ആഹ് അത് പെങ്കുട്ട്യാണ് ആഹ് ആഹ് അപ്പോ ഏ മ്മള് സ്കൂൾ പർഞ്ഞയ്ക്കുമ്പളൊക്കെ നല്ലെ ബുദ്ധിമുട്ടായിരിക്കും
ആണല്ലേ ഇപ്പം പിള്ളാര് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ രണ്ട് പേരും
ആഹ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ഏഹ് കെടെക്കാനൊന്നായിട്ടില്ല്യാ അവര് കെടെക്കെണെങ്കില് കൊർച്ച് ലേറ്റാവും
ആഹ് ലെയ്റ്റാവൂലേ ആഹ് ആഹ് ആഹ് അവ് ഉച്ച അല്ല ചോറ് തന്നെയാണോ അപ്പ രാത്രിയും ചോറാ
ആഹ് ചോറ് പിന്നെ ഞാന് ചെർതായിട്ട്ങ്ങെനെ ഡെയെറ്റ് ചെയ്ത്ട്ട്ണ്ടായ്ര്ന്നു അപ്പ ഞാൻ ചപ്പാത്തി അങ്ങനെന്തെങ്കിലും കഴി ക്കും പക്ഷെ ഞാൻന്താ കഴിയ്ക്ക്ന്നത് അപ്പ അവര്ക്കും കഴിയ്ക്കണം അതായിരിക്കും കഴിക്ക്യാ ആഹ് അപ്പ ഞാന് ഞാൻ നേര്ത്തെ കഴിയ്ക്കും ന്നാ പിന്നെ ഇവര് ഈ ചപ്പാത്തി കഴിച്ച് കഴിച്ച് ചോറ് കഴിയ്ക്കാതെ കെടെക്കും ആപ്പോ ഞാന് ചെൽപ്പം ഞാൻ നേര്ത്തെ കഴിയ്ക്കും ചപ്പാത്തി അത് അവരെ കാണിയ്ക്കൂലാ ആഹ് അത് കഴിക്കും ആതെ പിന്നെ ചോ റ് കഴിക്കാന്ന് ആഹ് അവ വെശ്പ് കെടൂല്ല പിന്നേ ചപ്പാത്തി ഒന്നും പി ഞമ്മളെ ശരീരത്ത് പിടിക്കൂലല്ലോ തടി നമ്മള്പ്പോ ആഹ് തടി കുറക്കാൻ വേണ്ടീട്ട് ഇത്പോലെ കുട്ടികളേ അതേപോലെ ആഹ് അതെ ആഹ് ആ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാന് ഞാൻ കഴിക്കുന്ന ദിവസം ഞാൻ നേരത്തെ കഴിക്കും പിന്നെ അവര് കാണാതെ കഴിക്കും അത് കണ്ടാ പിന്നെ അവർക്ക് അതേ പറ്റുള്ളൂ
ആഹ് അവിടെ കൃഷി വല്ലോം കാര്യങ്ങളും ഉണ്ടോ ഇങ്ങനെ
ആഹ് കൃഷി നമ്മള് കൃഷി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരെ ഈ പന്നി മയിലൊക്കെ കാരണം ഇപ്പൊ ഒന്നും ഉണ്ടാക്കാറില്ല ആദ്യമൊക്കെ മുമ്പൊക്കെ നല്ല ഉണ്ടാക്കിയിരുന്നു എല്ലാ കൃഷിയും ഉണ്ടാക്കിയിരുന്നു
ഉണ്ടാക്കിയല്ലേ അപ്പൊ ഞാൻ അവിടെ പന്നി ശല്ല്യം എല്ലാം ഭയങ്കര കൂടുതലാണോ പന്നി ശല്യം ഭയങ്കര കൂടുതലാണോ
അങ്ങനെയല്ല ഈ ആഹ് ഈ പന്നികള് അതൊക്കെ ഉള്ള കാരണം നമുക്ക് കൃഷി നടത്താൻ പറ്റൂല ആഹ് പിന്നെ നമ്മള് ആഹ് നഷ്ടാണ് ആഹ് അതെ അതെ പിന്നെ നമ്മള് നമ്മൾ ആ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൃഷി നടത്തുന്നത് ഏഹ് ഇവിടെ പിന്നെ നമ്മൾ ആ അതെ ആഹ് നമ്മൾ പച്ച ആഹ് നമ്മൾ ഉപയോഗ- ത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയോക്കെ വെണ്ടക്ക വഴുതന അതുപോലെ മറ്റേ കുമ്പളങ്ങ ചിരങ്ങ അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര്
ചിരങ്ങ അത് എന്താ സാധനം
ചിരങ്ങ റഞ്ഞ നിങ്ങെന്താ അവിടെ പറയാ കുമ്പ്ളങ്ങാറിയോ
ആഹ് കുമ്പളങ്ങ അറിയാം
ആഹ് അതിന്റെ നീ അത് കുമ്പളങ്ങ നീണ്ടിട്ടുള്ളത് അറിയോ നല്ല നീളായിട്ട്-
ചുരക്ക ചുരക്കാണെ
ആഹ് ചൊരക്ക ആ ഞാൻ കേട്ടിട്ടുണ്ട് ചൊരക്കാന്ന് പറയുന്നത് ആ ഞങ്ങള് ചരങ്ങാന്നാ പറയാ
ആഹ് ആഹ് ആഹ്
ആ ഹ്അതൊക്കെ നന്നായിട്ട്ണ്ടായിരുന്നു ന നമ്മള് വീട്ടിലുണ്ടാക്കുന്നത് നല്ല ടെസ്റ്റോണ് കഴിക്കാൻ
ആഹ് നമ്മ നമ്മആ ഹ് ചുരക്ക നല്ലതാണ് നമ്മുടെ പ പരിപ്പലിട്ട് വെക്കാൻ വേണ്ടിൽ
ആ ഹ്അല്ല നമ്മള് പരിപ്പിട്ടില്ലല്ല വെക്ക നമ്മളത് താളിക്കും
ആ ഹ് അതെ തെ താളിക്കോളും അല്ലേ
ആഹ് അങ്ങനെ താളിക്കും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ താളിച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നുമില്ലാതെ- പിന്നെ നമ്മള് ചെറിയ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് തൂമിച്ചിട്ട് അങ്ങനെ അത് വേ ചിരങ്ങ മുറിച്ച് വേവിച്ചന്റെ ശേഷം തൂമിക്കല്ലോ നിങ്ങൾ എങ്ങനെ താളിക്ക-
ആഹ് ഞങ്ങ ഞങ്ങ ഒറ്റയടിക്ക് വെക്കോള്ളൂ അതായത് ഏഹ് വേവിക്കുല ഒറ്റയടിക്ക്‌ തന്നെ സവാള പച്ചമുളക് എല്ലാം വാട്ടിയിട്ട് ഒന്നിച്ച് മുളക് പൊടിയിട്ട് എല്ലാം ഇട്ടിട്ടു ഒന്നിച്ച് വെള്ളം പൊത്തി വെക്കും അപ്പ വെള്ളം വറ്റുമ്പോ അത് വെന്തു കിട്ടുമല്ലോ
ആഹ് നമ്മളങ്ങനെല്ല നമ്മള് അത് ഫസ്റ്റ് നമ്മൾ അത് മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വേവിക്കും
കുക്കറിൽ ആഹ് വേവണ്ടപ്പ വേവണ്ടെന്നോ അല്ലേ ആഹ്
ആഹ് ഒന്നോ രണ്ടോ വിസില് വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആകും അത് എന്നിട്ട് നമ്മള് മറ്റേ ചെറിയ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി
ആഹ് കുഞ്ഞുള്ളി ആഹ് ആഹ്
ആഹ് അത് മുറിച്ചിട്ടിട്ട് പിന്നെ നന്നായിട്ട് വെളിച്ചെണ്ണേല് വഴറ്റീട്ട് കറിവേപ്പിൻന്റെല ഇട്ടിട്ട് വഴറ്റീട്ട് അത് അങ്ങനെ ചോന്നു വരുമ്പോ ഈ മൂർ ഈ വേവിച്ച ചുരങ്ങ ഇതിൽക്കിടും ന്നട്ട് വെള്ളം വേണങ്കിൽ കഞ്ഞിവെള്ളത്തിന്റെ തെളി കൊറച്ചൊഴിച്ച് കൊടുക്ക വേണ
ആഹ് കഞ്ഞി ആഹ് കഞ്ഞിവെള്ളറോഴി
ആഹ് ആഹ് കഞ്ഞിവെള്ളം അഹ് നല്ല ടേസ് റ്റാണ്. അങ്ങനെ വെച്ച് നോക്കൂ. ആഹ് ഉപ്പും പച്ചമൊളകൂട്ടിട്ട് വേവിക്കാ.
ന്നിട്ട് നമ്മളിത് വെന്തേൻ്റേഷം ആഹ് ഉപ്പും പച്ചമൊളകൂട്ടിട്ട് വേവിച്ചതിന് ശേഷം നമ്മളിത് തൂമിക്കുമ്പോം ചെറിയുള്ള്യൂം ഏഹ് ചെറിയുള്ള്യന്നെ വേറൊന്നുല്ല. കറിവേപ്പിൻ്റെലേ ഇട്ടിട്ട് തൂമിച്ചിട്ട് അതില് ഇതൊഴിക്കാ. ചെരങ്ങ അയില് ഒഴിക്ക അയിലോട്ടൊഴിക്ക.
ആഹ് ആഹ് ആഹ് ഉള്ള്യാവുമ്പോ നല്ല ടേസ്റ്റൂടും ഉള്ളിക്ക് ടേസ്റ്റൂടും അല്ലേ?
ആഹ് ചെറ്യേ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ. നമ്മള് തൂമിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. ഏഹ് കടുകാണെങ്കി അത്ര ടേസ്റ്റ്ണ്ടാവൂല.
ആണല്ലേ? ആഹ് ആഹ് ആഹ്.
അങ്ങനെ വെക്കും. പിന്നെ അത്ൻ്റെ കൂടെ നമ്മക്ക് ചിക്കൻ പൊരി ച്ചതോ അല്ലെങ്കീല് മീൻ പൊരിച്ചതോ അല്ലെങ്കി കോഴിമുട്ട പൊരിച്ചതോ അങ്ങനെന്തെങ്കിലുണ്ടെങ്കി മതി നമ്മക്ക് വേറെ ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാ.
ആണല്ലേ? ആഹ് ആഹ് ആഹ് ആഹ്.
അങ്ങനെ ഞാന് ഇവടെ കുട്ട്യേൾക്കൊന്നും ഇഷ്ടല്ല്യ. പക്ഷെ എനിക്ക് പയങ്കര ഇഷ്ടാണ് അങ്ങനൊക്കെണ്ടെങ്കില് ഞാന് ഒന്ന്. ചെലപ്പം മീനും എർച്ചിയൊന്നുല്ല്യാത്തപ്പോ ഞാനൊരു കോഴ്മുട്ടൊക്കെ പൊര്ച്ചിട്ട് അങ്ങനെ കഴിക്കും.
കഴിക്കും ആഹ് ആഹ് ആഹ്, അത് നല്ല കാര്യാ പി പിള്ളോര് കൂട്ട് കൂട്ടോങ്ങനെ?
ഇല്ല അവര്ക്ക് പച്ചക്കറിയേ ഇഷ്ടല്ല. അവര്ക്ക്ഷ്ടം ഇതാണ് മീന്, എർച്ചി അയ് രണ്ടും വേണം സ്ഥിരായ്ട്ട്. പച്ചക്കറി അവര് കഴിക്ക്ണേ നല്ല ബുദ്ധിമുട്ടാ ആഹ്. കഴിക്കണ്, ആഹ് അതാണ് ചി ണ് ബീഫിനോടും വല്ല്യ താല്പര്യംല്ല്യ ചിക്കൻ നന്നായിട്ട്. ആഹ് അതെ അതെ ഹാ.
ആഹ് ചി ആഹ് ചിക്കൻ വർത്തത് ആഹ് അതന്നെ പിന്നെ ഇപ്പ മീൻനൊക്കെ പിന്നെ വെല കൂട്തലാണല്ലോ. മി അവിട്യൊക്കെ മീൻ കിട്ടാണ്ടോ?
ആഹ് മീൻ നല്ല പച്ച മീൻ കിട്ടൂ ഇവടെ.
ആഹ് ഇപ്പോ ഈ മഴയൊക്കെ ആയ കാരണം ട്രോളിങ് അങ്ങനൊക്കെള്ള കാരണം മീനങ്ങനെ വല്ലാതെ വെര്ന്ന്ണ്ട് രാ രാവിലെ ഡെയ്ലി വെരും മീന്. പക്ഷേ നല്ല മീനായിരിക്കൂല. എന്നൊക്ക്യോ ഓ ഐസില്ട്ട മീനായിരിക്കും കൊറേ ദിവസം മുമ്പ്ള്ളതൊക്കെ
നല്ല വെലയാണ്. മ മറ്റേ ചാ ആഹ് മത്തി ചാളല്ലേ അതിനൊക്കെ ആഹ് അതിനൊക്കെ കിലോന് ഇരുന്നൂറ്റി എഴുപതൊക്ക്യണ് ഇന്ന് വന്നിട്ട്ള്ളത്.
ആണല്ലേ? അപ്പ ഞങ്ങൾ ഇപ്പ ഇവിട്ഞാ അടുത്ത് തന്നെ കെട്ടുള്ള കാരണേ മീനങ്ങനെ മേടിക്കാറില്ല.
ആഹ് അതേലേ.
ആഹ് പിന്നെ ഏഹ് വറ്ത്തേ കൊച്ച്ങ്ങൾക്ക് താല്പര്യം ചിക്കനോടാണ്. അഫേ മിക്കപ്പോറും ചിക്കനായിക്കും.
ആഹ് ചിക്കന് അമ്മളിപ്പോ ചിക്കനൊര് ചിക്കൻ വാങ്ങീട്ട്ണ്ടേ നമ്മക്ക് രണ്ടോസൊക്കെ ആഹ് ഇണ്ടാക്കാ. നമ്മളും കുട്ടുളും മാ
ആഹ് നമ്മ എന്തെങ്കിലും ചാറ് മതി ഇവടെ വറുത്തത് മത്യേ അപ്പ ഈ ഞാൻ എന്തെങ്കിലും ചാറ് വെക്കും തക്കാളി ചാറ് അങ്ങനെ ചാറ് വെക്കുമ്പ
ഇത് വറക്കും ആഹ് അത് തന്നെ ഞാൻ അങ്ങനെയാ ചെയ്യാ പിന്നെ ഞാനിങ്ങനെ വെള്ള വെ എണ്ണൽ ഇട്ടിട്ട് അങ്ങനെ പൊരിക്ക അങ്ങനെ നല്ല അല്ലല്ലോ കരുതിയിട്ട് ഞാനിങ്ങനെ വരട്ടി പോലെ ആക്കും എണ്ണ ഇല്ലാതെ വരട്ടി പോലെ ആക്കിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ആ ചാറില്ലാതെ പോലെ അങ്ങനെ ആക്കും അങ്ങനെ ആക്കീട്ട് പിന്നെ കറി ആയിട്ട് വേറെ എന്തേലും പച്ചക്കറി എന്തേങ്കലും വെക്കും അങ്ങനെ ആവുമ്പോ ആഹ് അങ്ങനെ ആകുമ്പോം കൊഴപ്പമില്ല അവർ കഴിക്കും പക്ഷെ അവർക്ക് മീനോ എറച്ചിയോ വരട്ടിയത് വേണം പെരിച്ചത് അത് നിർബന്ധാണ് അതില്ലെങ്കിൽ പിന്നെ അന്ന് ചോ
ഇന്ന് ആണെങ്കിൽ മീനും മീനും പൊരിച്ചത്‌ തന്നെ വേണോ അല്ലേ
ആ പൊരിച്ചത് വേണം കറി ഐറ്റം ഒന്നും തൊടൂല അതെ നമ്മളിപ്പോന്ന് കറി പച്ചക്കറി ആയിക്കോട്ടെ ഇന്ന് മീനുമീനും എറച്ചി ഇന്ന് വേണ്ടന്ന് വച്ച ദെവസ ആണ് ഇന്ന് ചോറെ അവര്ക്ക് വേണ്ട
കുരുശ് കൊണ്ട് വരാം ഹലോ ആഹ് ചെറുത് ആ കേക്കുന്നു കേക്കുന്നുണ്ട്
ആണ്ട് അതിനെ അവർക്ക് ചോറ് വേണ്ടാ പറയാ അവർക്ക് പിന്നെ അവർക്ക് വിശപ്പില്ല
വേശപ്പില്ല ആഹ് ആഹ്
ആ അതാണ് അവസ്ഥ
ആഹ
എന്താണ് അവൻ കരയണത്
അത് താഴത്ത് പോണോന്ന് പറഞ്ഞ്
ആഹ ഉ
അതിൽ ഒരു കുരുശു ഉണ്ടേ ആ കുരിശ് മാറ്റി കളിയാണ് എന്തെങ്കിലും മെക്കാനിക്ക് ചെയ്തൊണ്ടിരിക്കും കാറ് ഉള്ളത് വെറുതെ നശിപ്പിക്കലാണ് ചെറുതെ എന്ത് കിട്ടിയത് നശിപ്പിക്കല് വലിച്ച് എറിയല് ഭയങ്കര മേടാണ്
ആ ആൺകുട്ടികള് ആവുമ്പോ തന്നെ അങ്ങനെയാണ് അവർക്ക് റിപ്പയറിങ് ഭയങ്കരായിരിക്കും
ആഹ് അത് തന്നെ കാറ്എല്ലാം പൊളിച്ചിട്ട് ഭയങ്കര റിപ്പയറിങ്ങ് ആണ് എന്തോ എന്റെ വീട്ടല് എന്തോരം കളിക്കണ സാധനം മേടിച്ചു കൊടുക്കണന്ന് അറിയാമോ ആ എന്നാലും വെറുതെ ഇട്ട് വെറുതെ കളഞ് വലിച്ചെറിഞ്ഞു കളഞ് പൊട്ടിക്കല് ഞാൻ എപ്പോഴും പറയും ഇത് മേടിച്ച് കൊടുക്കുരുതെന്ന് പൈസ ഓരോന്നിനു വെല കൂടി
അതെ ഓരോന്നിനും ആ നല്ല വെലയാണ് കുട്ടികളെ സാധനത്തിന് എന്ത് സാധനം വാങ്ങാൻ പോയിട്ടുണ്ട് ബേബി ബിഷോപ്പന്ന് നമ്മള് പോവാനേ പറ്റൂല അത്രയും വെലയാണ് ആഹ് അതെ അതെ
അപ്പോ ശരി ഞാൻ വിളിക്കാ
ആഹ് ഓക്കെടെ ശരി
സൗണ്ട് കേക്കാം